എനിക്ക് ക്ക്ണില്ലേ ആഹലോ
ഹലോ ല ല ല ലാലോ കേക്ക്ണ്ടാ
ഹലോ
ആഹ് കേക്കണ്ട് ഇപ്പ പ്പ കേക്ക്ണ്ട്
ഹലോ കേൾക്ക്ണ്ടോ
ആഹ പറഞ്ഞോകേക്ക്ണ്ട്
എൻക് ക്ലിയറാവണില്ല
കേക്ക്ണില്ല്യാ
ആഹ് പ്പ ക്ലിയറാവ് ണ്ട് പ്പ ക്ലിയറാവ്ണ്ട് അതേ യ് നേർത്ത പറിയാണ്ട് കട്ടായി പോയതാട്ട
എ
എ
കോളൊന്നും കേക്കാത്ത കാരണം കട്ടാക്കിയാന്ന്
ആ വടെ റേഞ്ച്ണ്ട് രണ്ട് മൂന്നുവസായിട്ട് ഇവിടെ റേഞ്ച് ഭയങ്കര കൊറവാണ് ഇവിടെ കേക്ണേ യ് ഞാനഎ ന്നലെ ആഹ വീട്ടിക്ക് വിളിക്കണ സമയത്തും അതെന്നെണ് തീരെ കേൾക്കണില്ല ആ റൂമിന ത്തിര്ന്ന കേൾക്കുന്നേ ഇല്ല
അ പൊറത്തിക്യറങ്ങിയയിഞ്ഞ പിള്ളേരെ സൗണ്ടെന്നെ ഒന്നും പറയും മാണ്ടആ ഓ
ഞ് പ്പന്ത് ഗ്രൗണ്ടിലും വെളിലും അങ്ങന ആരുല്യ അപ്പ ഞാൻ വെളീലറഞ്ഞയ്ഞ്ഞാ അതായത് ഞാൻ ചോയ്ച്ചത് മറ്റേ സ്ക്രബിന്റെ കാര്യം
ഭയങ്കര സൗണ്ടാണ് ആസ്ക്രബ്ബിന്റെ കാര്യം അത് സൈസ് നോ നോക്കാണ്ടനീം
ആഹ് ആഹ് അങ്ങനെണ്ട് ആഹ
കൊട്ത്ത്ക്ക് നാപ്പത് കൊട്ത്ത്
ആ തന്നെ
ആരെ റെ ആരെ ട്ത് നോക്കിട്ട് ഞാമ്പറഞ്ഞു ഞാൻ ചെയ്യണം
എന്ന ക് ട്ടാടി തൂക്കിയാലെ അറിയൊളളു അല്ലാണ്ട് സ്ക്രബിൻ്റെ സൈസ് കൊടുക്ക്മ്പോം നേരം നോക്കി കൊണ്ടാക്കണം അല്ലെങ്കി പിന്നെത് താവും
ആഹ ആമിം മരോളും ആഹ അതാ ഞാൻ പറഞ്ഞത് എന്തായാലും മേലെ പോയിട്ട് സീനിയഴ്സിൻ്റാർൻ്റെങ്കിലും ഇട്ട് നോക്കിട്ട് പ്പൊ അപ്പോ ഏതെങ്കിലും ഒരു സൈസ് കിട്ടികയ്ഞ്ഞാ നമ ക്കറിയാലോ എത്ത ഏകദേശം എത്ര കൊടുക്കേണ്ടി വരുന്ന്
ങ്ങനെ വേണന്നറിയാം
ആഹ് ഒരെണ്ണം കിട്ട്യാ മതിയാവും പ്പ ങ്ങനെ വേണന്നറിയാലോ പ്രായത്തിനനുസരിച്ച് നമുക്ക് അതാ ചെയ്ത് കൊടുത്തപ്പോഴെ ആ അതാ ചോദിച്ച അപ്പ ങ്ങളെ മേലോം ട്ട് വരോ അത് എട്ക്കാനായിട്ട് നോക്കാന് ആഹ പിന്നെ ഇന്ന് ഫുഡെന്താണ് കയ് ക്യാൻ
ഫുഡ് സാമ്പാർ സാധം
സാമ്പർ സാധോ ആ ഓക്കെ ക്കെ ക്കെ ആ രണ്ട് നേരം കയ്ക്യും സാമ്പാർ സാധം
ആവടന്നയ്കെ യ്
ആഹ് എടി ഇന്നല്ലേ ഞങ്ങളോഡറാ യിരുന്നു ഇന്നലെവടെ ടൊമാറ്റൊ റൈസായതോണ്ട് ടൊമാറ്റൊ റൈസാരും കയിക്കില്ല അപ് ടൊമാറ്റൊറൈ
ആ ഞാഇന്നലെ ലെ ഇവിടെ റുമില് പോ വാൻ എത്ര വ ഓർഡറാക്കി ഞങ്ങൾ ഓർഡർ ആയിരുന്നു വല്ല ദോശവല്ലാം വാങ്ങിയാൽ മതി പറഞ്ഞത ഒറ്റണം കേട്ടില്ല
ആ ഇപ്പന്ന ഞങ്ങള് ഒരു ദിവസം ഞങ്ങള് ഷാതിങ്കളാഴ്ച രാവിലെയാണ് വീട്ടീന്ന് വന്നുള്ളൂ പിന്നെ വീട്ടീന്ന് വരുമ്പോ ഉച്ചക്കൽത്തേ ഫുഡ് കൊണ്ടുവന്നിണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പോയി പിന്നെ ഉച്ചക്കല് ക്ക് വന്നിട്ട് പിന്നെ വൈനാര ത്തേക്ക് വന്നിട്ട് അന്ന ഇതുപോലെ ലമൻ റൈസ് ചേർക്കണം അന്നൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അത് വൈന്നാരം അങ്ങനെ പോയി പിന്നെ ഇന്നലെ ഈ രാവിലെ ഉച്ചയിക്കും കഴിച്ചു. പക്ഷെ വൈന്നേരം ഈ ടൊമാറ്ററൈസ് ആയതു കൊണ്ട് എല്ലരും ഒ റ്റ മൈന്റ്ല് ഓർഡറെയ്യ ആഹ് എല്ലാരും ഒറ്റ മൈൻഡില് ഫുഡ് ബിരിയാണിയങു ഓർഡർ ആക്കി. വന്ന്
ആഹ് ഇവിടെ അതെ ബിരിയാണി ബിരിയാണി എന്ന് പർഞ്
ആഹ്
അങ്ങ് തുള്ളിക്കൊണ്ടിരിക്കയാരുന്നു അപ്പ ഞാനും
ആഹ് അങ്ങനെ അതെ അങ്ങനെ വന്ന് ഒരറ്റ മൈൻഡിൽ അങ്ങട് കേറി ഓർഡർ ആക്കി അങ്ങനെ നൂറ്റി ഇരുവരുപ ഇന്നലെ പോയി
അതെ മര്യക്ക് ദോശ വാങ്ങ ദോശ വാങ്ങര്ന്നെങ്കി ഇന്നലെ അറുപത് ഇന്ന് അറുപത് ആകെ നൂറ്റ
ആഹ് രണ്ടുസ ഈ നൂറ്റിരുപതിന് രണ്ടുസം കഴിക്കാ ആഹ് ഇതിപ്പോ ഒരു ദിവസ കൊണ്ട് നൂറ്റി ഇരുപത് പൊട്ടിച്ചു
ആഹ് റൂമിലുള്ളൊക്കെ ഇങ്ങൻത്തെ ആയ കഴുഞ്ഞുന്ന പിന്നെ എന്താ ചെയ്യാന
അത്പ്പോ അത്പ്പ പണ്ട് ഞാൻ എന്റെപ്പൊരാള് പക്ഷെ എനിക്ക് മിഞ്ഞാന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം എനിക്ക് ഇതുപോലെ ഉണ്ടായിരുന്നുട്ടാ പിന്നെമ്മളു ക്ലാസ്സിങ്ങനെ സംസരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്റെ മൈൻഡിലിങ്ങനെ ബിരി ആ ബിരിയാണി ആ കടന്ന് ബിരിയാണി കഴിച്ചങ്ങനെ നന്നായിട്ട്ണ്ടാവും സമയം എന്റെ ഇപ്പർത്തുള്ള ആളൊ അപ്പർത്തുള്ള ആളൊ ഇന്നെയാണ് പറഞ്ഞോണ്ടിരുന്നെ. അതെ എല്ലാരും അ ഒറ്റ് ഒറ്റ മൈൻഡ് ആയതു കൊണ്ട് പിന്നെല്ലാ ഓക്കെ അങ്ങനെ പറഞ്ഞു പക്ഷെ ആ അത് ഇവിടെ റൈറ്റ് കൂടിട്ടുണ്ട് മന്തിക്ക് മ മന്തി മന്തിക്ക് ഇല്ലേ മന്തിക്കന്ന് ഞങ്ങക്ക് പൈസ ഒരു കുട്ടിന്റെ ബർത്തഡേക് ചൊ അ മന്തിക് അന്നൊരു കുട്ടി ഇന്റെ പൈ പൈസ ആളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് പൈസ തന്നിട്ടുണ്ടായ്രുന്നു ട്ടാ ചെലവെയ്യാൻ ട്ട് നൂറ് രൂപ തന്നിട്ടുണ്ടാരുന്നു
ആഹ്
ഇപ്പ ഞ അതിന് മുൻപ് വാങ്ങിയ സമയത്ത് നൂ ഒരാള് നൂറ്റി എഴു എഴുപത് ഇട്ടാ മതിയായിരുന്നു. ആ കുട്ടി നൂറ് ത്തപ്പഴത്തേക്കും ബാക്കി എഴുപതിട്ടാ പോരെ നേറിട്ട് ഞങ്ങള വു ശരിന്ന് പർഞ് വിളിച്ചു വിളിച്ചു വെച്ചപ്പോണ്ട് അവര് പറഞ്ഞു ഒരു ഫുൾ മന്തി ക്ക് എഴുന്നൂറ്റി സംതിങ് ആന്ന്. പിന്നെ ഞങ്ങളന്ന് വീണ്ടും പൈസ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഇതാക്കിയില്ല വേണ്ടന്നു വച്ചു പിന്നെ മന്തിന്റെ കാര്യം അവിടെ വെച്ചു പിന്നെള്ളത് നമുക്ക് പിന്നെ അഫോർഡ് ആയിട്ട് ബിരിയാണി മാത്ര ആണ് അത് നൂറ്റി ഇരുപതേ ഉള്ളൂ
പ്പ ബിരിയാണി വാങ്ങി
ഇന്നലിം ബിരിയാണി വാങ്ങി ഇപ്പ ഇന്നേക്കും പൈസയില്ല
എന്ക്ക് പൈസില ഞാ ഇഞ് വീട്ടി വിളിച്ചു ചോച്ചോക്കണം
ആഹ് വീട്ടി വിളിച്ച വീട്ടി വിളിച്ചഞ്ഞ ചിത്തപറയാണ് കാറണം
ആഹ് എനിക്ക് അതന്നെയാണ് കാരണം ഇവിടെ ഓൾറെഡി പൈ പേ ചെയ്യുന്നുണ്ട് ഇവിടെന്നാണ്ങ്കി ഫുഡ് തുല്ല ആഴ്ചേല് ആഹ് ആഴ്ചീല് ആഴ്ച്ചല് രണ്ട് ദിസം വന്ന് കയിച്ചാ ബാക്കി ഉള്ള ദേസം ഒക്കെ ഓഡാറാ
അതെ ആഴ്ചേല് ഒരൂസ ഒരുസങ്ങാനാണ് മൂന്ന് നേരം ഫുഡ് കഴിക്കണെ ഒരുസം
ആഹ് ഞാ ഞാനിപ്പം കൊറേട്ട് മൂ ഒര് ആഹ് ചൊവ്വാഴ്ച ഒര് ദിസം ഞാൻ കഴിച്ച് ഇണ്ടാവ്ട്ടോ ഏഹ് രാവിലെ, ഉച്ചയ്ക്ക്, വൈന്നേരം മൂന്ന് നേരം കഴിച്ചിട്ട് ഇണ്ടാര്ന്നു അങ്ങനെ എപ്പോഴെങ്കിലും ഓക്കെ ആണ് മൂന്ന് നേരം ഫുഡ് കഴിക്ണത് അല്ലാണ്ട് ഇവടെ മൂന്ന് നേരം ഫുഡ് കയിക്ക്ന്നാ പരിപാടി ആഹ് അങ്ങ് ചെല സമയത്ത് പിന്നെ ചെല സമയത്ത് വൈന്നേരം മറ്റേത്
മിഞാന്ന് പുല്ലാവ് ഇങ്ങണ്ടായിര്ന്നില്ലേ ആഹ് പുലാവ് കഴിച്ചിട്ട് ഇൻക്ക് വയറ് വേദന ഇടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ പോലും ഒന്നും കഴിച്ചില്ല കഴിക്കാക്ക്യാ ഇൻക്ക് വയ്യ പുലാവില് ആയാലും കറി ആഹ് കറിന്റെ പ്രശ്നാന്ന് എന്റെ കറി മുഴുവനും ആമേമ്മ് എന്താക്കി മെമ്മ് മുഴുവനും ആഹ് ചോറ് കൂടെ ഒഴിച്ചത് അ ഓണ്ട് ഇൻക്ക് അത് കൂട്ടി കയിക്കേണ്ടി വന്നു
ആഹ് ഇപ്പൊ ഞാൻ പക്ഷെ ഇതിപ്പോ ഞങ്ങൾന്റെ റൂമില് ഒര് കുട്ടി പറയണ്ടാരുന്നു ഫുഡ് ആഹ് കറി കഴിച്ചിട്ട് ഭയങ്കര പഷെ അന്ന് അവടെ അച്ചാറ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഏതോ ആഹ് റൂമിലെയ്ര്ന്നു ഞങ്ങള് അന്ന് തിങ്കാഴ്ച വേര്ന്ന സമയത്ത് റൂമില് രെ അച്ചാറ് കൊണ്ട് വന്നിട്ട്ണ്ടാരുന്നു അപ്പൊ മറ്റേ അച്ചാറ് ഇല്ലേ എന്താണ് വെൾത്തുള്ളി അച്ചാറ് അവളേത് ബ്രേഞ്ച അങ്ങനെ ഏതോര് ബ്രാഞ്ച പറയുന്നുണ്ടായ്ര്ന്നു നല്ല അച്ചാറാന്ന് നല്ല അച്ചാറാന്ന് പർഞ്ട്ട് പറയ്ണ്ടായ്രുന്നു അപ്പൊ അത് വേടിച്ചോ അത് കൊണ്ട് വന്നപ്പഴത്തേ
താണ് പഷെ ഇന്ന് അച്ചാറ് കഴിക്കാനും പറ്റില്ലാ അതും ഇണ്ട്
അന്ന് അങ്ങനെ അച്ചാറ് കുട്ടിട്ടാ കഴിച്ചത് കറി കഴിച്ചില്ല അത് കൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അല്ലെങ്കി അന്നും പെട്ടേനെ
ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാ ശെരി ആവുല മാറ്റിക്കയിഞ്ഞ ഒന്ന് സമാധാനായി എടീ രാവിലെ ഇപ്പോ രാവിലെ അ നമ്മക്ക് ഇന്ന് ദോഷിം കിട്ട്ണായാലും പ്രശ്നം ദോശ ദോശ എന്നെന്നും പർഞ്ഞിട്ടായിരുന്നു അപ്പൊ ആഹ് ദോശ പോലും വെര്ന്നില്ല
ഇഡലി ദോശയൊക്കെ മിക്സെ ആഹ് ഇഡലി ദോശയൊക്കെ അങ്ങനെ മാറി മാറി വന്നിട്ട്ണ്ടാര്ന്നപ്പോ കൊഴപ്പില്ലാര്ന്ന് ഇപ്പ ആഹ് അല്ലെങ്കി വൈക്ന്നോരം ഒര് ദു സം അങ്ങനെ പോകും ഒരുസം പുലാവ് ഒരുസം അങ്ങനെ പോകും പിറ്റേ ദിവസം എങ്ങനെലും അഡ്ജസ്റ്റ് ചെയ്ത് പോയാലും നമ്മക്ക് പിന്നെ അധികം വേണ്ടി വരില്ല പക്ഷേ ഇപ്പ ഇവടെ അതും ഇല്ല
ഇത് രാവിലെ മുഴുവ ഇപ്പ രാവിലെ നോക്ക് രാവിലെ ഗോതമ്പ് ഉപ്പ് മാവ് അല്ലെങ്കി റവ ഉപ്പ്മാവ് സേമ്യാ ഉപ്പ്മാവ് പൊങ്കല്ല് ഈ നാലെണ്ണം മാത്ര വെര്ണേള്ളൂ
ഗോത ഗോതമ്പ് ഇപ്പം വേര്ന്നില്ല ഇപ്പൊ സേമിയും റെവിം മറ്റേ എന്തണ് പൊങ്കലും അത് അങ്ങട് മാറി മാറി വെരും സേമ്യാ കൂട്തലും സേമ്യായും റവയും ഇത് മൂന്നും കൂടിയാണ് മാറി മാറി വേര എവടേലും രണ്ട് ആഴ്ച്ചേല് രണ്ട് മൂന്ന് ദിവസോക്കെ ത് വെരുന്നുണ്ട് സെമ്യാ ഉം ഉം
ഉം
അങ്ങനെ മാറി മാറിട്ടാണ് ഇത് വെര്നെത്
രാത്രിയാ രാത്രിങ്ങനെ എന്നല് ഇച്ച് ഈ സാധനങ്ങള് മറ്റി ഒര് നേരം ദോശ തന്നാ മ
ആഹ് രാവിൽത്തെ ഉപ്പ്മാവ് പിന്നെ ആഹ് പൊങ്കലോള്ളൂ ഒരുസം ആഴ്ച്ചേല് രണ്ടുസം പ്രശ്നല്ലാ കൊഴപ്പല്ല രണ്ടും
ഉപ്പു മാവ് കഴിക്ക്യാ രാത്രിത്തെ ടൊമാറ്റോ റൈസ് ഒന്നും പറ്റുല മസാല കേട്ടിട്ട് താണ് വയറ് വേദന ഇട്ക്കാ
ആഹ് അങ്ങനോരു കൊയ്പ്പണ്ട് ഇത്പ്പോ ഇത്ന് ഒരു ദിവസം ഞാനിത് കഴിച്ചിട്ട്ണ്ട് എന്റെ പൊന്നോ ഗ്യാസ് കേറിയിട്ട് ഭയങ്കര പ്രശ് ഞാൻ മൂന്നാല് ദിവസത്തെക്ക് ഫുഡേ കഴിച്ചിട്ടില്ല കഴിക്കാൻ ഇൻക്ക് പ
കേറലുണ്ട് അല്ലാത്തതും ഇണ്ട്
ആളി
ഫുഡ് കഴിക്കാണ്ടിരുന്നാലും ഗൈസ് ഗ്യാസ് കേറും പിന്നീ ഈ ഫുഡ് ഈ പ പ്പ് കറിഒക്കെ കിട്ടൂലേ
ആഹ് കൂട് അത് ഇവിടെ ഇവിടെ ഏകദേശം ഇവിടെ ഏകദേശം എല്ലാത്തിലും ഒരു പര്
പരിപ്പ് ആഹ് ഇപ്പൊ പിന്നെ ഇപ്പൊ ഒരു എന്ത് കറിയിലും ഇപ്പം മാങ്ങീട്ണ്ട് എന്തിനാന്ന്
പുളിക്കറിയിലും മാങ്ങാ ച്ചാറിലും മാങ്ങാ മാങ്ങാ പരിപ്പ് കറിയിൽ മാങ്ങാ എ ത്തിലും മാങ്ങാ
ആഹ് പിന്നെ പിന്നെ ആഴ്ചേൽ ഒരു ദിവസം ഉച്ചക്കത്തെ ഈ ഉച്ചക്ക് തെർന്ന ഫുഡില്ലേ ഏഹ് എന്താണോ ആ ഉച്ചക്ക് നമുക്ക് വെജിറ്റബിൾ റൈസ് ആ വെജിറ്റബിൾ റൈസ് തരുല്ലേ അത് ഞങ്ങൾ സാധാരണ അതിന്റെ കൂടെ സാലഡ് കിട്ടുമ്പ അങ്ങനെ കഴിക്കും പിന്നെ ചാറ് ചാറല്ല പക്ഷെ ഇപ്പൊ
റ് ണ്ടെങ്കി കുഴപ്പല്ല ചാറ് കൂട്ടി കഴിക്കാം പക്ഷെ അച്ചാർല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല
ആഹ് പക്ഷെ ഇപ്പം ഞങ്ങൾ എന്താ ചെയ്ണെ വെച്ച് കഴിഞ്ഞാ മയോണെഴ്സ് ല്ലേ അതിപ്പോ ഇവിടെ കടേൽ തിരു മായോണേഴ്സ്‌ കൊടുക്കുണ്ട് ആഹ് മറ്റേ ആ മറ്റേ ആ സിഗ്നൽന്റെ അവിടെ ആഹ് അവടേ പത്ത് രൂപയ്ക്ക് മയോണേഴ്സ് ആ മയോണേഴ്സ് അത്യാവശ്യം നല്ല പത്ത് രൂപയ്ക്കുള്ളത് എണ്ട് കേട്ടോ
ആഹ് അത് കിട്ടിയ അത് പിന്നെ കൊഴപ്പല്ല പത്ത് രൂപയല്ലേ ഒള്ളൂ
ഞങ്ങ മയോണേഴ്സ് കൂട്ടി മയോണേഴ്സ് കൂട്ടിട്ട് കഴിക്ക്ന്നേ അതാവുമ്പോ പിന്നെ പ്രശ്നം ഇല്ലല്ലോ കഴിക്കാ ടേസ്റ്റ്ണ്ട് മയോണേഴ്‌സും അതും കൂടി നല്ല ടേസ്റ്റ് ഇണ്ട് ഉം നന്നായിട്ടുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ താമസിക്ക്ന്നവിട്ന്ന് ആഹ്
പൂവാൻ മടി അങ്ങനെ നടക്കണ്ട് അതാണ്
അത് ആഹ് അതിപ്പോ ഞങ്ങൾ എടീ ഇത് ഞങ്ങള് നിങ്ങള് പറഞ്ഞാൽ മതി വേണത് അപ്പ ഈ ഫുഡ് വരണ ദിവസം നീ പറഞ്ഞാ മതി എന്നിട്ട് നീ പ്പേക്ക് പൈസട്ടെന്നാ മതി ഇബ്ടെ ഞങ്ങൾടെ ഇവിടന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽന്ന് പിള്ളേര് വാങ്ങാൻ പോവും കാരണം അതില്ലാണ്ട് ഇവരാരും ഫുഡ് കഴിക്ക്ണില്ല ഞങ്ങളോക്കെ അവന്റെ അടുത്താണ് ആ കുട്ടിയെടുത്ത് പറയും രണ്ട് പേര് പോകും ആ മറ്റേ സിഗ്നൽന്റെ അവടെന്നാണ് മേടിക്കുന്നേ അപ്പൊ നീ പറഞ്ഞ് കഴിഞ്ഞാ ശെരി ഒരു കാര്യം ചെയ്യ് നീ മേലോട്ട് വാ ട്ടാ ശരി ശരി
ആഹ് ശരി ശരി വരാ